ഹലോ ആ കേൾക്കുന്നുണ്ട്
എന്തൊക്കെയാ വർത്താനം
നല്ല വിശേഷം
സുഖാണോ
ആഹ സുഖാണ് രാവിലെ പണിയൊക്ക കഴിഞ്ഞാ
രാവിലെ പണി എന്ന് പറഞ്ഞാ ആ ഇവിടെയും നോമ്പാണ് പിന്നെ കുട്ടികളുണ്ട് ഓർക്കും ഇന്നലത്തെ തൊക്കെ ചൂടായി കൊടുത്ത് ചെറിയ മക്കളുണ്ട് അനിയത്തിന്റെ അപ്പൊ ഓർക്ക് ഇന്നലത്ത ഭക്ഷണം ഉണ്ടായിരുന്നു അത് കൊടുത്ത് ചായക്കെ ആക്കി കൊടുത്തു
അനിയത്തിന്റെ മക്കള് വീട്ടിലാണാ
അല്ല ഒരു ഇന്നലെ രാത്രി വന്നതാ പ്പ സ്കൂൾ ലീവാണല്ലോ ആ എനിപ്പോ ഞാറാഴ്ച പോണ്ട്യള്ളൂ അങ്ങനെ വീട്ടലേക്ക് വന്നത ഞാൻ ന്റെ വീട്ട്ലാള്ള തറവാട്ട് വീട്ട്ല് ആ അപ്പങ്ങനെ ഞങ്ങള്പ്പൊ രണ്ട് ഇങ്ങോട്ടരുമ്പം ഞാറായ്ചെ തിങ്കളാഴ്ചെരു പോ
ആ അവധിയെയിരുന്നപ്പം വീട്ടിലേക്ക് പോയത
പിയാണ്ട് വന്നതാണ് മഴണ്ട അവ്ടാ
ആ മഴ രാവിലെ മഴ നല്ല മഴയ പ്പ ഒന്ന് തോർന്ന്ട്ടണ്ട്
ഉം ഇവിടെ അങ്ങെൻതന്നെ രാവിലെ സുഭയ് മുതല് നല്ല മയേരുന്നു കൊറേ ദിവസത്തിന് ഏഷ ഇങ്ങനെ മഴട്ടുന്ന മ്മ് കൊറേ ദിവസയി മറ്റേത് രണ്ടൂസം മു രണ്ടുസം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചാറീട്ട് പോയിക്കി ഇത്പ്പോ നല്ലൊരു മ ആ അതെ നല്ല വെയിലന്ന പ്പ ഇന്ന് ഇപ്പ നല്ലൊരു മഴ പെയ്ത് ഇപ്പം ചൊ മഴക്കെ ചോർന്ന്ട്ടോ
ആ ആ ഇപ്പൊ തോർന്നിട്ട്ണ്ട് മഴ ഇന്നലെക്കെ നല്ലവെയില അപ്പ സുണിയൊക്കെ ആ മക്കള് പഠിക്കണേ മക്കള് പഠിക്കാനാ
ആ ഒരാള് ഓനാ ഒരു വയസായതള്ളൂ ഇൻക്ക് കുട്ടിള്ല്ല അനീയത്തിള്താണ്
ആ ആ ആ പുള്ആയില്ലെ
ആ അഞ്ചല്ലയി
ആ അ ട്രീറ്റ്‌മെന്റ്ക്കണ്ടോ നല്ലഹ് വേറെ നല്ലതന്നെ പണീക്കെ കഴിഞ്ഞപ്പ രാവിൽത്തെ ന്നെൽത്തക്കെ ചൂടായി കൊടുക്കണോ രാവിൽതഹു കഴിഞ്ഞിട്ട്ല്ല പെരഅടിക്കാണ്ട് ചോറൊക്കെ ഇരിപ്ണ്ട് നോമ്പർക്കാൻ ഇന്നല പത്തിരി വാങ്ങിച്ച്ന്ന്പ്പൊ എന്തിനെങ്ങിലും ഇണ്ടാക്കണം വൈകുന്നേരം വല്ല പുട്ട അപ്പ ന്തേലുംണ്ടാ ആ
പൊരി എന്തെങ്കി ഇണ്ടാകോ
ഇല്ല നോമ്പിനൊക്കെണ്ടാകു പെ ഇങ്ങൻത്തെ നോമ്പ്നൊക്കെ വാങ്ങിക്കും കടെ
ഏ
അഴണ്ടാകൊ എണ്ണകടിക്കെണ്ടാക്കുവ
ണ്ടാക്കിര്ന്നു
ആ ആ ഇനി നോമ്പൻ
ആ ഇന്ന് നോമ്പ്ണ്ട് ഇന്നലെ നോ മുണ്ടേര്ന്നു അപ്പ ഇന്നലെ ഉള്ളിവടിം ബ്രെഡ് വാട്ടിൻ ചെയ്തു പൊറാട്ട പൊർതന്നാങ്ങി കറിണ്ടാക്കും ചെയ്തോ ഇനിപ്പ ഇന്ന് ദോശയും മീൻകറിയും ആക്കാന്ന് പറഞ്ഞിക്ക് പൊരി എന്തൊങ്കെണ്ടാക്കോന്ന് അ അതീല
ആഹ് ആഹ് ആഹ വെക്കേഷന് ഒകെ എങ്ങനെ ഉണ്ടാക്കി ഏ സ്പെഷ്യല് ബിരിയാണി മന്തി അങ്ങനെയൊക്കെ നല്ല പുഴൊക്കെ ഇണ്ട പുഴല്ല അങ്ങോടെ ഇണ്ടാക്കവാ
ആ അവിടെ ഉണ്ടാക്കൂ എപ്പോഴും ഇല്ല അതേപോലെ തന്നെ എല്ലാരും ഉണ്ടകുമ്പോ ഉണ്ടാക്കും ചിലപ്പോ ഇടക്കൊരു ഭൂതി വരുമ്പോ ഉണ്ടും അങ്ങനെ അധികം വാങ്ങിക്കലാണ് ഇവിടെ
ഇവിടെ അതികം വാങ്ങിക്കലാണ് വല്ലപ്പോഴും
എ പെട്ടെന്നരു പൂതിയൊക്കെ വരുമ്പോ അങ്ങ് വാങ്ങും
ഉം
അവിടെ പൊറത്തു പോയി കഴിക്കുവോ
എട്ട പോയി കഴിച്ചൂല പിള്ളേരെയും കൊണ്ട് പാടാണ് പുറത്ത് കാണിച്ചണ്ട മൂന്ന് പേര്
മൂന്നും ചെറിയ കുട്ടികള
ചെറുതല്ല രണ്ടുപേര് വലുതാണ് ഒരാൾ ചെറുതു ഒരാൾ ഉ കെ ജി അല്ലേ ഒക്കെ പുറത്ത് പോയി കഴിക്കൂല പിള്ളേര്
അതെ അതെ
ഇതൊക്കെ കടിച്ച ഞപ്പൊ വാങ്ങിച്ചു
പുറത്ത കഴിക്കല് കൊറവാണ് ആഹ അവിടെയാ
ഉം അങ്ങനെ ഒറ്റക്കൊന്നും പോയി കഴിക്കൂല അങ്ങനെ ആരെങ്കിലും ഉണ്ടങ്കിൽ പോയി കഴിക്കും ക് വരും ചിലപ്പോ ഒരു പൂതിയായിരിക്കും പുറത്തു പോയി കഴിച്ചിട്ട് വരാം അങ്ങാനുള്ളത് വീട്ടിൽ വാങ്ങിച്ചു കഴിക്കുന്നത് രസമാണ് പക്ഷെ പുറത്ത പോയിരുന്ന് കഴിക്കുന്നതും ഒരു രസമാണ് ആഹ അതും ഒരു വേറെ രസമാണ് ഒരു നല്ല ക്ക് അവിടെ ഇരുന്ന്ങ്ങന കഴിക്കുമ്പോ ഒരു ടേസ്റ്റി ആണ് അപ്പ ഇങ്ങനെ ഇടക്ക് അനിയത്തി ആൾക്കാരുണ്ടെങ്കിൽ ഇടത്തൊ ഭൂതിണ്ണം അങ്ങനെ നമുക്ക് പോയി കഴിച്ചിട്ട് വരാമന്ന് പറഞ്ഞ ഇറങ്ങു അഏതൊക്കെ എപ്പോഴെങ്കിലും പിന്നെ എടടെയും പോയി വരൊക്കെ ചെയ്യാണെങ്കിലൊക്കെ കേറി കഴിക്കും കൊറേ ആളൊക്കെ ഉണ്ടാവുമ്പോ വാങ്ങീട്ട് കഴിക്കും കാരണം എല്ലാരും കൂടെ ഒന്നും കഴയിപ്പോ പോയാൽ ശരിയാവലാലോ കുട്ടികളൊക്കെ കൊറെേ ഉണ്ടാവുമ്പോ
ആഹ
രിക്കും പിന്നെ ഒരു ബുദ്ധിമുട്ടാകുന്ന വെച്ച് നമ്മള് വീട്ടിലേക്ക് തന്നെ വാങ്ങിക്കും പിന്നെ പിന്നെ ആഹ ആഹ് അതൊക്കെ പോകും
പോ ഇവിടെണ്ടെങ്കില് എന്റെ വീട്ടിലാണ ഇങ്ങനെ പോവ എല്ലാരും കൂടെ പോവുക ചെയ്യ അവ് അവിട്ന്നൊ ആ ഞങ്ങള് ഒരു ഇപ്പോ ലാസ്റ്റ് ട് വയനാട് റിസോർട്ടില് പോയിട്ട് ഒരു ദിവസം നിന്നിട്ട് വന്നതാ
ആ ചുരമൊക്കെ കയറിയാ ചുരൊക്കെ
ആ ഓ ചൊരൊക്കെ കേറി
ആ
ഉം അവിടെ പോയി ഒരു ദിവസം നിന്നിട്ട് പോന്നി ഇപ്പൊ ലാസ്റ്റ് ഉസ്കൂള് തൊറക്ക്ന്നേന്റെ കൊറച്ച ദിവസം മുമ്പായിട്ട് ആ ഒരു ചൂട് സമയത്ത്
ആ ഭയങ്കര ചൂടാണ് അതെല്ലേ നിങ്ങള് വയനാടൊന്നും പോയിട്ടില്ല ഇറ്റൊക്കെ പോയിട്ടുണ്ടോ വയനാട് പോയിട്ടില്ലത്
ഏ ഊട്ടിലക്ക് ഊട്ടിക്ക് ഞങ്ങളൊരു ട്ടോ ആ ആ അതെ ട്ടിലൊരിട്ടം ഞങ്ങള് വണ്ടിയാക്കിട്ട് ഞങ്ങളെല്ലാരും കൂടെ വീട്ടിലെല്ലാരും വീട്ടില് കൊറേ ആൾക്കാരുണ്ട് എല്ലാരും കൂടെ പോയിരുസ ആ പെരുന്നാള്ട സമയത്ത്ക്ഷെ എനക്കെപ്പയു എ അടുക്കാനെത്തീലരണം ഭയങ്കര ബ്ലോ ഇത് കാരണം ഒരുപാട് മണിക്കൂർ വെറുതാ പോയി അങ്ങനെ ലാസ്റ്റ് അവര് മെയിൻ സ്ഥലത്ത് എത്തിയില്ല എങ്കിലും കൊറേ സ്ഥലങ്ങളൊക്കെ കണ്ട് ലാസ്റ്റ ആട്ന്ന് തിരിച്ചു പോന്നു കാരണം അത്രെം ബ്ലോക്ക് തണുപ്പ് കാരണം ആടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് പോരി എന്നൊക്കെ ഇവിടുന്ന് ആങ്ങളെ പറഞ്ഞു പക്ഷെ കുട്ടികള് ഉണ്ടായിന്നൂ അനിയത്തിയ ഒക്കെ തണു പ്പ് കാരണം കാല കടച്ച്ലും തയ്ക്കാൻ പറ്റാതായി അവർക്ക് അവശാട നിക്കല് വേണ്ട തിരിച്ചു പോരണംന്ന് വാശി പിടിച്ച അങ്ങനെങ് പോന്ന്ഞങ്ങള്
ആ നിക്കാ ഇനി ബീച്ചിലൊക്കെ പോവും
ലക്കെ ഞമ്മള് പോവു ഇടക്കൊക്കെങ്ങനെല്ലാരും കൂടെ ണ്ടെങ്കിൽ നമ്മളും പോം ചെലപ്പോ രാത്രിയക്കെ അടെ നിന്നിട്ട് ആഹ നേരം വൈകിട്ട്ക്കെങ്ങോട്ട് വരിക ബസ് ഉണ്ടാവും അപ്പങ് പോരും ഇവിടെ എത്തി കയ്ഞ്ഞാ പിന്നവിടെന്നാങ്ങളാരാരെം കൂട്ടാമരും
ആ ഇ ചക്കയൊക്കെണ്ടാ
ഏയ് മാ മാങ്ങപ്പ കഴിഞ്ഞല്ലോ
ആ ആ തക്കയും കൊണ്ടല്ലാം ഉണ്ടാക്ക
ചക്കോണ്ട് പർഞ്ഞാല് ആഹ ഏ ചക്കല്ല ഏ ഇവിടെ ചക്ക കൊണ്ട് പറഞ്ഞാല് ചക്ക പകുത്ത് കഴിക്കും പിന്നെ ചക്കന്റെ കൂട്ടാന ഉണ്ടാക്കും എടക്കപ്പഴെങ്കിലുഒക്കെ എപ്പോഴൊന്നുല്ല ചക്കക്കുരു എടുത്ത് വെച്ചിട്ട് ചക്കക്കുരുന്റെ കറി ക്കും എന്ത്
അ അടേണ്ടാക്കോ ചക്ക
ഇല്ല ഇല്ല ചട്ട ഇല്ല അടൊന്നും ഉണ്ടാക്കൂല അത്ങ്ങനെയാന്നറിയേയില്ല ഓരോത്തന്ന് പറയുന്നെക്കെ ചക്കന്റെടാന്ന് ഞാന് തുവരെ കഴിച്ചിട്ടുംല്ല ഉണ്ടാക്കിട്ടുംല്ല
ആ ശർക്കര തേങ്ങെക്കിട്ട്
ആ പറയുന്നേക്കാ ആ എന്നിട്ട് പൊടിട്ട് ഇതാക്കയ്യ
ആ ആ അരിപ്പൊടിട്ട് പിന്നെ കൊയച്ച് ആ എലേല് പര്ത്തി
ആ പറയുന്നക്കെ ഞമ്മളിതുവരെ ഉണ്ടാക്കി ഓക്കില്ല
അ അല്ലെ ക്കെണ്ടാക്കും ആ എന്റെ വീട്ടീന്ന് തുഞ്ഞാക്ക
ഇണ്ട്
അ വേഖണ്ട വീട്ടില്
ബുദ്ധമു് ണ്ടാവില്ല ഉ ഇഷ്ടംമാതിരിയുണ്ട് ചക്ക
മാങ്ങിയൊ നീട്ടണ്ടായിരുന്നു കടുുന്നീലൊക്കെ കിട്ടീട്ട്
ഏ മാങ്ങിയില്ല നിങ്ങനക്ക്
ഇ ഞങ്ങക്ക് അതിനുള്ള സ്ഥലമല്ല നടാൻ സ്ഥലമില്ല
കിട്ടല് ഉണ്ടോ അവിടുന്ന്‌ അതൊ ആരെലും കൊണ്ട് തരുവായിരിക്കുംഅല്ലെ ആഹ
നാത്തൂന്റെ വീട്ടീന്നൊക്കെ കൊണ്ട് വരും ആ അങ്ങനെയൊക്കെ
അപ്പൊ അവിടെ കൊഴപ്പില്ലല്ലെ
ആഹ പച്ചക്കറിയൊക്കെ ഉണ്ടോ വീട്ടിൽ
പച്ചക്കറിന്ന് പറയാനൊന്നുമില്ല കാര്യമായിട്ടൊന്നുമില്ല ആ പച്ചക്കറിയക്കെ പുറത്തു വാങ്ങിക്കല അവിടെയോ
ആ ഇവിടെ അതെ പൊറത്തുന്ന് വാങ്ങിക്കല എവിടെ അയിനുള്ള സ്ഥലം ഇല്ല ഒരു ഞാവലിന്റെ മരമുണ്ട് അവിടെ
എന്തിന്റെ മര
ഞാവൽ ഇല്ലേ ഞാവൽപ്പഴം ആഹ ആ അത് ആഹ് ഈ കൊല്ലം ഉണ്ടാർന്ന് തീർന്ന്‌ ഇപ്പൊ ആഹ വലിയ മരമാണ് തറവാടിന്റെ ഫ്രണ്ടില് മരൊണ്ട് ഉം
പുറത്തൊക്കെ പോവൊ നിങ്ങൾ കറങ്ങാൻ ടൂറൊക്കെ പോവൊ
ഒ കൊറവാണ് അങ്ങനെ എങ്ങും പോവൊന്നുമില്ല
ഏ
ഉം
എന്തൊക്കെ വർത്താനം പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ
ഇല്ല ഇല്ല വലിയ പണിയൊന്നുമില്ല
ഇന്നിപ്പ എല്ലാരും കുട്ടികൾക്കിപ്പം ലീവ് ആണല്ലോ
ആ ഇന്ന് ലീവാണ് നോമ്പാണ് വൈകുന്നേരം ന്തേലും ഉണ്ടാക്കിയ മതി ആഹാ ഓക്കെ